കേക്ക്
തിന്ന്ണ്ട് പറഞ്ഞോ എന്തെല്ലാ സുഖംന്തന്ന്യാ സുഖംതന്നയാ അങ്ങനെയെ പോണു
പണിയൊക്കെ കഴിഞ്ഞോ
ഇന്ന് കഴിഞ്ഞു ഇന്ന് അടിച്ച് വാരി അലക്കി ആ ഒരു പണിയേള്ളൂ ഇന്നലെ ആ ബാക്കിയെല്ലാം ഒരുക്കീനു
ഏ
തുടക്കലല്ലേ നിനക്കേ
ഹ് ഹെ എന്നുംത്തൊടുക്കൂല
ഡെയിലി തൊടക്കൂല കാരണം കൊറച്ച് ഹ് ഹ വല്യകിച്ചണല്ലാം അപ്പൊ എല്ലാ പണിഎല്ലാം ഒരുങ്ങുംമ്പോ ആകരു ക്ഷീണം പിടിച്ച പോലെയാവും ഉം ങ്ങള് ഡെയിലി തുടക്കോ
ഓഹ്
മ്മ് വേറെ ഫുഡ്ഡല്ലായോ ഭക്ഷണംല്ലായ
ആയിക്കൊണ്ടിക്ക്‌ന്ന്
ഉം
പിന്നേ മക്കളെല്ലല്ലേ
ഞാൻ പഠിക്കിയ
ഓ പഠിക്കിയാ
യാ അല്ല മ്ഹ് ഞാഡിഗ്രി
ഓ ഹൊ ഹൊ ഹോ ഉം ലാസ്റ്റ് ഇയറാ
ഏഏ രണ്ട്
സെക്കൻണ്ടിയറാ
ഉം
ഉം
ങ്ങളോ
ഞാനും പഠിക്കല കല്യാണെല്ലാം കഴഞ്ഞിയാ
ഏ എന്താഠിക്കുന്നേ
ന്നുണ്ട്
ആഹ്
ഉം പിന്നെ ആറു മാസത്തേന്ന് അടുത്ത മാസം എക്സാമാന്ന്
ഉം
ഉം നിങ്ങളെ ഇത് കഴിഞ്ഞ
ല
അല്ല മഴെല്ലാം ഇണ്ട അവിട
ഓ നല്ലോണല്ല എന്നാല ഉണ്ട്
ഇന്ന് ഒരേ മഴനു വെയിലില്ല അപ്പൊ അലക്കിയതെല്ലാം ആ അലക്കിയതെല്ലാം കൊണ്ട അവിടെ പോയി മേല വിരീച്ചിട്ടു
ഉം
ഉം
എന്താ കറി
കറി മീൻകറി പിന്നെ പയറ് മുളപ്പി ച്ചത് വർവാക്കല്ണ്ടാ
പയറ് മൂപ്പിച്ചത് വ വറവാക്കിയെ.
അത് അറിയില്ല പയറ് മുളപ്പിക്കല്.
ആഹ് കേട്ട്ക്കിന്ന്.
ഉം അയിന് പണിയൊന്നും ഇല്ല.
ആഹ്.
ആദ്യം ഏർ പയറെടുത്തിട്ട് വള്ളത്തില് പുതിർത്തി വെക്കുക. രാവിലെ വെച്ച കഴിഞ്ഞാൽ രാത്രിയാകുമ്പോ നമുക്ക് ഒരു തുണി കെട്ടി വെച്ചാ മൈ. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ അത് മുളച്ച് വരും ട്ടു ച്ചയാമ്പോടുത്ത് നമ്മുക്ക് വറക്കാം സാധാ വറവാക്കുന്ന പോലെന്നെ
ക്ക.
നെയ്യ് ഒയിച്ച് കടുകിട്ട് അയില് ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ എല്ലാം ഇട്ടാ മയി.
ഏഹ്.
ഉം നല്ല ടേസ്റ്റ അനക്ക് ഇഷ്ട ഇവിടാ. ഇവിടെ രണ്ടൂന്ന് എനിക്കിഷ്ട്ട രണ്ടൂന്ന് എനിക്കിഷ്ട്ടല്ല.
ഉം ആരൊക്കെ ഇണ്ട് വീട്ടില്?
ഉപ്പ ഉമ്മ അനിയൻ ഇത്താത്ത.
ആഹ്.
നി ഇതെല്ലാം ആയ ചോറല്ലേ.
ആഹ് ഇന്ന് ഉസ്തദിന്റെ ചെലവാ.
ഓ അപ്പോ ഉച്ചക്ക് സ്പെഷ്യൽ ആയിരിക്കു അല്ലെ.
ഇല്ല ഉസ്‌തായിന് എടോ പോവാണ്ട അപ്പൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കിയില്ല.
ഹെ.
ഉം.
ഉം കറിയെന്ന വെച് ആഹ്.
ഉം
പിന്ന അല്ലാ അന്റെ വീട്ടിലാ. ഉം.
അവിട ആരൊക്കെ ഉള്ളേ ഭർത്താവിന്റെ വീട്ടില്.
ഒരു ഇത്താത്തയും ഉപ്പിയും ഉമ്മിയും ഇത്താത്ത ഇത്താത്തെന്റെ മാപ്പിൾന്റെ വീട്ടില്. ക്കല്.
ആഹ്. ഉം മക്കളിണ്ട വീട്ടില്?
ഇല്ല ഇല്ല.
ഉം.
ഉം.
കൊറേ ആയോ കല്യാണം കഴിഞ്ഞിട്ട്?
ആഹ്. ഉം നാല്. നാല് കൊല്ലായി ഉം.
ഉം ഈന്റെ മുന്നേ എന്താ പഠിച്ചേ?
ഈൻ്റെ മുന്നേ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പാട് കല്യാണം കഴിഞ്ഞു. കല്യാണം കയിഞ്ഞ് ഒര് രണ്ട്, മൂന്ന് കൊ നാലഞ്ച് കൊല്ലായിട്ടുണ്ടാവുആയിരിക്കും.. ഡിഗ്രി കഴിഞ്ഞിട്ട്പ്പോ ആറ്കൊല്ലായിരിക്കാം ഇപ്പാന്ന് പഠിക്കാ കേറി.
ഉം.
ഉം പിന്നെ ഡ്രൈവിങ് എല്ലാം അറിയോ
ഓ
പഠ്ച്ച്നാ
ലൈസൻസ് എട്ത്തിക്കില്ല അല്ലാണ്ടറയാ
കാറും സ്കൂട്ടിയോ
കാറങ്ങനെ അറിയൂല സ്കൂട്ടി
ന്ന്ട്ട് ഓടിക്കല്ണ്ടാ
ഓ
ആഹ്
ഇങ്ങളോ
ഇല്യ പഠിക്കണത്ര
ഉം തുടർന്ന് പഠിച്ചീല്ല
ഇല്ല പഠിക്കണം എന്ന് വിചാരിക്കുന്നു ഇത് കൈഞ്ഞ്ട്ട് നോക്കാം
ഉം
ഉം
അതൈഞ്ഞിട്ട് ടൈമ്ണ്ടാവോ
ഡിഗ്രി കഴി ഇത് ഇപ്പൊ എക്കൗണ്ടിങ്ങഴിഞ്ഞാല്
അത് കഴിഞ്ഞാ ചോ പണിക്കേറ്ണ്ടേ
കേറണം സൈഡായിട്ട് ഇതും നോക്കണെന്ന്ണ്ട്
ഉം
ആ വേറെ പിന്നെന്നാ
പിന്നെന്താ
നല്ലേനെ ഇല്യ ഇല്യ അല്ലല്ല
ഏ
ഇന്ത്യോ ഏ
നിസ്കരിക്കാണ്ടേ ചെൽപ്പോം വേയ്ഗും ചിലപ്പോ അസറ് കൊടുക്കാനേര്ത്തേക്കും കേറാ ഇന്നിട്ട് പിന്നെ വേം ളുഹ്റ് നിസ്കരിച്ച് അട കുത്തിരിക്കും അപ്പാ അസറും നിസ്കരിക്കും
ഞാൻ ളുഹ്റ് വേം കേറും ഇപ്പൊ കേറും ട്ടസറ് ചെൽപ്പോ ആറര എല്ലാംആവും ഒർങ്ങീട്ട്ണ്ടെങ്ക് പിന്നെ ആറര്ക്കുളി കുളിക്കാ പോവും അങ്ങൻയാ എപ്പൊ ഉം പിന്നെ
രാവിലെ നേരത്ത് എനീക്കും
ഇന്ന് ലേറ്റ് ആന് ഒൻമ്പത് മണിന് കയ്യി നില്ലേനൊന്നും അറിയില്ല തലവേദന രണ്ട് മൂന്ന് ദിവസം
ഉ ഇവിടെയായോണ്ട് അങ്ങനെ കണിക്കല്
ആ വീട്ടിൽ നാമ്പം കൊഴപ്പില്ല ഭർത്താവിന്റെ വീട്ടിൽ നാമ്പം അഞ്ചരക്ക് എണീക്കും
അതെന്താ അഞ്ചരക്ക് ക്കൊക്കെ
നിസ്കരിച്ച് പിന്നെ കെടക്കൂല ഉള്ള പണിയെല്ലാം വേഗം ഒരുക്കി പിന്നാ അവിടുന്ന് ഫുഡ് എല്ലാം വേഗം പന്ത്രണ്ടര ആവുമ്പോ ചോറ്ന്നും ചോറ്തിന്നാകഴിഞ്ഞ പാട് നിസ്കരിച്ചിട്ട് കെടക്കും പിന്നെ അസ്സലാമ്പം എണീക്കും
ഉം
അവിടുന്ന് അവര് നേരത്തയല്ലോ രാവിലത്തെ എട്ടരയാവുമ്പം കഴി കഴിക്കും ഉച്ചക്കത്തെ പന്ത്രണ്ടര വൈകുന്നേര ചായ മൂന്ന് അന്നെര രാത്രി എത്തത് ഏഴര ഏഴ് മണിയാാവുമ്പോ അങ്ങനെ
ആ
ഉ നേരെ തലയിരിച്ച എന്റെ വീട്ടില്
ഉം അത് പിന്നെ അങ്ങനെയാണല്ലോ
ഉം
സ്വന്തം പോരെയല്ലല്ലോ നേരെ തിരിച്ചയക്കും
അതെ ഇവിടന്നാമ്പം എന്തും ആകാം അവിടന്നാമ്പം ഒന്നും പറ്റൂലല്ലോ
ഇവിടെന്ന് വന്നിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുവോ
ഇവിടുന്ന് അത്യാവശ്യം പറ്റുന്നത് പോലെല്ലാക്കും അറിയുന്നത് മാത്രം അറിയാത്തൊന്നും പോല പിന്നെ കറി എല്ലാം മുറിച്ചിട്ട് കൊടുക്കും
ഉം
ഉം നിക്കറിയോ ഫുഡ് ആക്കാൻ
ഉ ആ പണിക്കൊന്നില്ല
എ
ആ പണിക്കൊന്നുല്ല
അല്ല എന്താലും പഠിക്കണ്ടേ
അതാ എനിക്ക് ഇഷ്ടല്ലാത്തെ
അപ്പൊന്നാ പണിക്ക ഉണ്ടാകാം വീട്ടില്
അഠിച്ചു വാര് തുടക്കാ
ദിവസം തൊടക്കും
ഓ ഇത് ഇത് പണ്ടത്തെ തറവാടില്ലേ
ആ
ആ ഒരു സാധനണത് ആ അപ്പൊ നിലം കാവ്യാ
ആ ആ ആ
അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ മഴയൊക്കെ പെയ്താല് ആ ഇങ്ങനെ ആവി വരൂലേ ആവി വരുമ്പോം നിലത്തിങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാവും അപ്പൊ നമ്മള് ഇങ്ങനെ നടക്കുമ്പോ ഉറങ്ങി എണിച്ച നല്ലോണം ഉണക്കി തൊടുക്കണം
ഉം
അല്ലേ പിന്നെ നടക്കുമ്പോ ഇങ്ങനെ അടയാളം വരും
നമക്ക് തൊടക്കാൻ മടിയാ അടിക്കാന് പിന്നെ ഇഷ്ടാ
ഉം
അലക്കാനും മടിയ
ഇവിടെ പിന്നെ മിഷി ആ അല്ല അലക്കാനുള്ള ഇണ്ട് പക്ഷേ അത് ഡെയിലി യൂസ് ആക്കൂല, അതാ പ്രശ്നം.
മിഷീനിലിടലില്ല?
അതന്നെ അതിണ്ട് പക്ഷെ ഡെയ്ലി എടുക്കൂല.
ആ
ആ അതേ എന്താ പറയാ ചിലപ്പം കൊറേ ഉം ഇത്ണ്ടാവൂല അപ്പൊ അതിലക്ക് ഇടാൻ മാത്രം ഉണ്ടാവൂ. അല്ലെങ്കിൽ കൂടുതലായ്പ്പോകും അപ്പൊ അയില് കൊള്ളുകേയില്ല.
ഉം ഉം
അങ്ങനെ ആയകൊണ്ട് എടക്കൊക്കെ എടുക്കുള്ളൂ.
നമ്മള്
ക്കു നൈറ്റി ഇടാ അലക്കാൻ മട്ച്ചിട്ട് ഉം.
ഉം വീട്ടിലാരൊക്കെണ്ട്?
മ്മ പ്പ അനിയൻ മ്മമ്മ.
ഉം ഉം. അത്രല്ലാ ഉള്ളൂ. ഞമ്മളിങ്ങനെ മിഷീൻല് ഇന്ന് മിഷീൻലാട്ടെ എടക്കിടും. പ്പൊ കൊറേ ഇണ്ടാമ്പം കളറ് പോകുന്ന എല്ലാം ആടെ വെച്ച് ഓര് കൊർച്ച് കൊർച്ചായിട്ടിടും. അങ്ങനെ രണ്ട്, മൂന്ന് പ്രാവശ്യം പീഞ്ഞെടു ക്കണ്ടേ കൊറേണ്ടാ അങ്ങനെ എട്ത്തിടും..
ഉം
ഉം
ഇന്റെ പിന്നെ ഇമ്മാ തിരുമ്പാണ്ടാവുല്ലാ പിന്നെ ഞാൻ ഇന്റെ ഞാൻ തിരുമ്പും. പിന്നെ ഇണ്ടാവാ ഓര് ബാക്കിള്ളോര് കയിച്ചിട്ന്നാ അഹ് പിന്നെ ഞാൻ നോക്കണ്ടല്ലോ
ഏഹ്
ഇന്റെ മാത്രം ഞാ ചെയ്താ പോരേ ഇന്നോടഹ് പറിയല് ഞ്ഞ് അന്റൊന്ന് ചെയ്തക്കോ ഇന്നോടൊയ്ക്ക്യാ
ആര്?
ഇമ്മാ അല്ലേ ഇന്നീ കൂടെ നോക്കണ്ടേ?
വേറെ അപ്പം ബാക്കിള്ള ആൾതാരെ എലക്കാ ഇമ്മെയാ?
ആഹ്
ഉം
ഇമ്മ അലക്കും ആഹ് ന്നാ ഓക്കേ